ആ ആ എന്താ വർക്ക് ചെയ്യ്ണെ?
അത് കട്ടായോ?
ആ ആ ആ എന്താ ആ അത് പിന്നെ പറയണ്ട എന്താ വർക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ?
ആ ഇണ്ട്ണ്ട്.
ഏന്താ വർക്ക്.
ഞാന് പിന്നെ ചെറിയ ടീച്ചറാണമ്മ.
എങ്ങനെ?
മതവിദ്യാഭ്യാസം പഠിക്കുന്ന ടീച്ചറാണാ?
ആ ഉസ്താദ് അ ആ എത്രാം ക്ലാസിലാണ്?
അത് പല ക്ലാ രണ്ട് മൂന്ന് ക്ലാസ് രണ്ടു ക്ലാസുണ്ട്.
ആ ആ
രണ്ടാം ക്ലാസുണ്ട് എട്ടാം ക്ലാസുണ്ട്.
ആ അ അ ഇന്ന് ഇന്ന് ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ടാവുല്ലോലെ?
ആഹ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മരണത്തോടനുബന്ധിച്ച് ഫംഗഷൻ ഉണ്ടായിരുന്നവിടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയരുന്നു മരിച്ചത്
ആഹ്
അപ്പൊ മദർസ ലീവ് ആയിരുന്നു
അഹ്
ആഹ്
ഉം
പള് പള്ളി മദ്രസ ക്ക്‌ കാര്യപ്പെട്ട ആളാർന്ന
ആഹ്ആഹ് മോള് ഇല്ലേ പെൺ കുട്ട്യേൾ ഇല്ലേ ഓല് ആ ഓലത്രയിലാ പെൺകുട്ടിയെ
ഓള് പത്തിലാണ് വല്യ ഓള്
ആഹ് ഇപ്പൊ പുതുപരി എന്താ എസ് എൽ സി ആണല്ലല്ലേ
ആഹ് പ്രോശ
ആഹ് ട്യൂഷൻ എന്തിനെങ്കിലും പോണ്ടോ
ആഹ് ദെവസ ഓൺലൈൻ ദിവസംന്നല്ല
ആഹ് അതെപ്പെളാ രാവിലെ
അതേ സമയം അതോൺലൈൻ ആയകൊണ്ട് എപ്പോഴും കേട്ടാ മതില്ലോ
ആഹ് അങ്ങനെ ആഹ് അ ലൈവ് ക്ലാ സല് ആ ആ അല്ലല്ലേ
വന്ന് ഇണ്ടാവും അതെ സമയത്ത് അപ്പോ കേൾക്കാൻ പറ്റിക്കോള് ന്നൊന്നില്ല അതെ സ്കൂ തൊറ്ന്നാലൊക്കെ കേൾക്കാപറ്റ കരച്ചില്
ഉം ആഹ് രാവിലെ നാർത്തെ പോവയായിരിക്കുല്ലോ സ്കൂൾ ഓക്കെ
എട്ട് മണിക്കോവും
ആഹ് എന്നാ അപ്പൊ അപ്പൊ തൊടങ്ങാ ഓലക്ക്
ആഹ്
അഹ് നേരത്തെ തൊടങ്ങോ ഓല്ക്ക്
സ്കൂള് നേരത്തെ തുടങ്ങും എട്ട് ഒമ്പ മണിക്ക് സ്കൂൾ തുടങ്ങും
ആ നാല് മണി വരെ
അതെതെ
ആ ഭക്ഷണൊക്കെ കൊണ്ടുപോവ ക്കുല്ലെ
കൊണ്ടോകും പത്താം ക്ലാസ്കരക്ക് ഭക്ഷണം കൊണ്ടുോണം
ആഹ്
പത്താം ക്‌ളാസിലെക്കെ ഭക്ഷ ണം കിട്ടോവുടെ
ആ എട്ടാം ക്ലാസ്സ് വെരെയെണ്ടാവും ബാക്കിയാണ്ള്ളപ്പക്കോ വീട്ട്ന്ന് കൊണ്ട് പോവല് പിന്നെ ചെല കുട്ട്യോള് ഒന്നും ഇപ്പോം വാങ്ങോ ഇല്ല ഓക്ക് വീട്ട് ഉസ്‌കൂള് ഇണ്ടെങ്കിലും ചെല കൂട്ടിയെള്ളെക്കേ വീട്ടിന്നന്നേ കൊണ്ട് ഇപ്പ വന്ന് കേക്കാറാ
ആ അങ്ങനെത്തോര്ണ്ട് ഭക്ഷണം ഫുഡ് പറ്റാത്തോര്
ആ ചെലോൽക്ക് പറ്റൂല്ലാ പഷെ നല്ല ചുട് ചൂട് ചോ ചുടോട്ക്കണ കഴിക്കുമ്പോ വല്ല്യാ കൊഴപ്പില്ലാ കുട്ടീക്കെ അപ്പളം വീട്ടിന്ന് പറഞ്ഞ്ങ്ങാണ്ട് ചെല കുട്ട്യോക്ക് മടിയാ കാരണം പോയി വാങ്ങാന് ഇപ്പെക്കേ അങ്ങനെ അല്ലേ കുട്ടിയോക്ക് മടിയാണ് ആദ്യം മുന്നില് അങ്ങനെ വാങ്ങിക്കൊണ്ടെരാന് ഇതിനൊക്കെ യെ റെമ്പൂട്ടാനെക്കേ ളണ്ടോ മാങ്ങേ, ചക്കയൊക്കെ
റമ്പൂട്ടാൻ രണ്ട്, മുന്നോക്കെ ഇടാറൊണ്ട് കായ്ക്കല്ല് തൊടങ്ങിയിട്ടില്ലാ
അപ്പം എന്താ ബെഡ് ചെയ്ത തൈയ്ക്കള് വെച്ചതാ
നാടനാണ് വൽത്ള്ളത് അതെ നാ രണ്ട് തൈയും നാടാൻ ഇണ്ടാവാനുള്ളത് നാല്, അഞ്ച് എണ്ണം ഒണ്ടായി ഒരെണ്ണം കായിച്ച് ഇല്ലാ അത് കൊറച്ച് രണ്ട്, മൂന്ന് ദെവസം ആയാതാ
ആാ കാഴിക്കാണെങ്കില്ലോ
ആാ
ആാ അപ്പേ രണ്ട് വർഷം കൊണ്ട് കായ്ക്കുവല്ല്യാ അതമേ ഒണ്ടായിട്ടിണ്ടോ
അത് ഇപ്പം രണ്ട് ഏകദേശം രണ്ട് വർഷേക്കേ കഴിഞ്ഞ് ആയാട്ടില്ലാ
ആ വളെമെന്നും ഇട്ട് കൊട്ത്തിട്ടില്ലാ അപ്പം
വളെന്നും കാര്യായിട്ട് ഒന്നും ഇട്ട് കൊട്ത്തിട്ടില്ലാ
ആാ അതാണ് ഞമ്മള് രണ്ട് വർഷം കൊണ്ട് വന്ന് പെട്ടന്ന് വേഗം കായിക്കും ഒര് വർഷം കഴിമ്പോ നല്ലാ വളമി കാര്യം ഉം നമ്മള് നോ ണെ ഒന്ന് നനച്ചേ ട്ട് അങ്ങാനേ നോക്കി കഴിഞ്ഞാല് പെട്ടന്ന് കഴിക്കും അപ്പം എവടെ വീട്ടിൻ്റെ മൂറ്റാത്ത് തന്നെ അല്ലോ തൊടുലാ ആാ നമ്മള് അങ്ങനെ നല്ലോണം നോക്കി കാണ്ട് ഒണ്ടായി കഴിഞ്ഞാ പെ റ്റാന്ന് ഒണ്ടായ്മെ അത് നല്ലാ ടെസ്സ്റ്റ് ആണ് മ ക്കാള് ചെറിയതായിരിക്കും പെട്ടെന്ന് നമുക്ക് എടുക്കാനും കഴിയും നല്ല ടേസ്റ്റ് കറി വെക്കാനക്ക്ള
ഉം കയ്യൊക്കെ ഉഷാറായിട്ട് വരുന്നു
എന്തായാലും ഒന്ന് കുറച്ചവള കൊടിയ അല്ലെങ്കിൽ എല്ലും പൊടിയും ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനെ കുറച്ച് കൊടുത്തുകഴിഞ്ഞാലും നല്ലോണം ഉണ്ടാവുഅത് എന്തായാലും അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടെന്നാ പെട്ടെന്ന് ഉണ്ടാവും അതൊക്കെ തെങ്ങക്കണ്ടങ്ങക്ക് ആ ഇവിടെ ഉണ്ട് ആ വീട്ടിലുണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായി എന്റെ
എത്ര കൊല്ലം കൊണ്ട് കായ്ച
ദേ രണ്ടുവർഷമായി ഇപ്പൊ കായച്ചേക്കണ ആ അത് ഞാൻ പറഞ്ഞത് നമ്മുടെ നോക്കുമ്പോൾ വളപ്പൊടി അങ്ങനെ ക്കെ ഇട്ടടക്കും അ ആ എല്ലും പൊടി അങ്ങനെ എല്ലും പൊടി ഇതൊ അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവും
ഇ റംബൂട്ടാൻ കൊ അതിന് ഏതാ ഏറ്റവും നല്ലത്
ആ ചുവപ്പ് ആണല്ലോ ആ ചുവപ്പ് ചുവപ്പ് കളർ ഉള്ളേതില്ലേഅതാണ് പിന്നെ തൈ ഇവിടെ ഉള്ളത് അതാണ് പിന്നെ കുറച്ച് കയ്മ്പ ഉള്ളതും അങ്ങനെ അയിലന്ന രണ്ട് വിധണ്ട് ചുവപ്പ് അയിലെന്നെ ഒന്ന് ആ കുരുമെ ഒട്ടി നിൽക്കുന്നതുണ്ട് പിന്നെ വേഗം ഒന്ന് അടർന്ന് പോരുന്നത് ഉണ്ട് ല്ലോ രണ്ടുവിധ ഐലന് ഉണ്ട്
ആ ചുവപ്പ് കളറിന് സെയിൽ ഉണ്ടോ
അതുപോലെതന്നെ രണ്ടുവിധമുണ്ട് ഒന്ന് അയ്മതന്നെ കുരുമ തന്നെ ഒട്ടിനിൽക്കണണ്ടാവും അത് ത് ഇങ്ങനെ ച്ച് ടുത്താലത് ഇങ്ങനെ ഒട്ടിയും കൊണ്ട് കയറാം മറ്റേത് എന്തായപെട്ടെന്ന് അടർന്ന് കിട്ടുകയും ചെയ്യും അതിന് നല്ലകയ്മ്പും ടേസ്റ്റ പിന്നെ
ചുവപ്പു മേലാ കൂടുതൽ കായ
കായ്ണ്ടാവ ആ ആ മഞ്ഞണ്ട് അതമ്മ വല്ലാണ്ട് ഉണ്ടാവും എന്ന് ഉണ്ടോ
ചിലപ്പോൾ ചെറിയ തൈ ആയിരിക്കും കൂടുതല് കായെ പിന്നെ വല്യാ കായായിരിക്കും അതേപോലെ ഒട്ടി ആാ കുര്മനെ വേഗം അടന്ന് പോരും
ആാ അങ്ങനത്തെതാകുമ്പോ സുഖാണ് നമക്ക് കഴിക്കാനും മറ്റേതാ കുരുമണ ഒട്ടിപ്പടിച്ച് കഴിഞ്ഞാൽ ഒന്നും
ആാ പശേ അത് കൂടുതല് കായാ കായാ ഒണ്ടാവലോ കൊറാ
ആആ
ഓ മഞ്ഞാ
മഞ്ഞലെ
ആാ
ആാ ആാ അതെ ഇവടെ ചോ ഒള്ളത് ഇവടെന്ന് അയ്മല് പെട്ടന്നെക്കേ അടന്നോക്കി കിട്ടണെണ്ട് ആടെ ഇപ്പേ തന്നെയാണ് ഉം ചെലത് നമ്മ പിടിന്ന് വാങ്ങ്മ്പാ തന്നെ കൈ പൊട്ടിച്ച് നോക്കമ്പോ അറിയാ അത് അറിയില്ല അതൊന്നുയില്ലാ തോന്ന്ണ്ട് അത് നമ്മള് അങ്ങനെ ബട്ടി തന്ന് വാങ്ങിയതാരുന്നു ബഡിയെതാ തൈയ്യ് കുഴിച്ചിട്ടതാണ്
ആാ ഷോപ്പില് പ്രത്യേക പേര് എന്താ എന്ന് അറിയില്ലല്ലേ
അത് അറിയില്ല അയിനേ പറ്റി അറിയില്ല ദലീമ അങ്ങനെ ഒണ്ടാവയക്കറ അപ്പം അത് അറിയുന്നവർക്കൊക്കെ അയിനെ പറ്റി അറിയുന്നേവർക്കൊക്കെ അറിയാം
ഉം ഞാനൊന്ന് പൊറത്തേ പിടികെ ജൂണില് സ്റ്റാർട്ടിങ്ങിന് കുഴിച്ചിട്ടിടെണ്ടാരുന്ന് അത് ചെമപ്പാണ് ഏതാന്ന് അറിയില്ല ചെ ഏതാണാന്ന് അറിയില്ല അതെ
മന്നൂറ് മുന്നൂറലാല്ലേ ഇരുന്നൂറ്റി എൻപത്
എണ്ണൂറ്റി അമ്പത് അത് ആാ ഇതൊക്കെ മണ്ണി തന്നെല്ല കുതാക്കിയത്
യെ
കവർന്നൊക്കെ ഒഴി
ആ കവർമേ തന്നെ ഒഴിയവാക്കി കുയിച്ചിട്ടേന്ന് പിന്നെ ഏഹ് ഏഹ്. മണ്ണാ ഹേ വയസ്സാണ് അങ്ങനെ പോവുന്ന് മോട്ടിച്ചോ ഏഹ് ഉണ്ട് ഏഹ് അതേ കൊറ്ച്ചൊരു മാസം കയ്യുമ്പോ നല്ല വെയില് പി
അതേ വേര് പിടിച്ച് കിട്ടണം
വേര് പുടിച്ചാല് അതിന്റെ മോള് കട്ടീത് കൊടുക്കണം
ആഹ്
അന്നാല് നമ്മള് വാങ്ന്നേരള്ള അതിന്റെ പരിജയണ്ടല്ലൊ മുമ്പ് അത് കട്ടീത് കൊടുക്കണം
ട്ടിയ്യ പഞ്ഞിട്ടാണ്ടാവുലെ
ആഹ് അത് കട്ടീത അവ്ടെ ഉപ്പും മോളകും ഒന്നും കൂടെ ഉസാറായിട്ട്
ആഹ് ച് ആഹ് അങ്ങനെ വരെ മറ്റേതങ്ങനെ ഞമ്മള് വെട്ടി കൊടുത്തിട്ടില്ലെങ്കി പിനങ്ങനെതായി
അങ്ങനെ നീണ്ട് പോവാ
നീണ്ട് പോവെയ് ഇത് പിന്നെ കുറ്റീലായിങ്ങാണ്ടങ്ങനെ ആഹ് വല്യ വ വളർച്ച ഇല്ലാതങ്ങനെ പെ നല്ലോണം
ആഹ് അതെ നന്നാ ചോ മൂച്ചിലള് വന്ന പറയട്ടെ
ആഹ് അ ആഹ് അയ്ന്ന്ട്ടയ് മാത്രം വാങ്ങീട്ടൊള്ളു
ആഹ് അത് പിന്നെ കുറ്റി കുരുമുളക്
ആഹ്
പിന്നെ നെല്ലി
അ ആഹ്
ഏറ്റവും നല്ലത് വേഗം പിടിച്ച് ഇണ്ടാവും വളർത്തും ണ്ടാവും
ആഹ് നെല്ലിക്കെ
ആഹ്
ആഹ് അരിനെല്ലിക്കെ അതോ മറ്റേ വല്യെ നെല്ലിക്കെ
സാധാ നെല്ലിക്ക
ആഹ് ആഹ് അത് ന്ന്ട്ട് താക്കിട്ടില്ലെ കുഴിച്ചിട്ടിട് വില്ലേ
അത് മെച്ചക്കെണ്ടാ അതെ ഏഹ് ഏഹ് ഒരു വട്ടം മാറ്റി കുയ്ച്ചിട്ട സ്ഥലം
ആഹ് ആഹ്
ഇപ്പ പ്പൊ പർച്ചപ്പോ അതിന്റെ എലകളെല്ലാം ഒണങ്ങിപ്പോയി ഇപ്പോ രണ്ടാമത് തയ്യ് വര്ന്ന്ണ്ട്
ആഹ് ആ അപ്പ മ ഇപ്പളേക്കാരം ഒന്ന് മണ്ണിലൊക്കെ പുടിച്ച് ശരിയായിട്ട്ണ്ടാവ
ആ ഇനി രണ്ടാമത് ശരിയായി വര്ണ്ടാവും നെല്ലിയ ഒന്നും അങ്ങനെ പെ ഒന്നും പോര അഅ് നല്ല പിടിച്ച്ണ്ടാവും
ആഹ് ആ അത് പിടിച്ച് കിട്ടിയാ പിന്നെ സുഖാണ് അങ്ങനെ ഇണ്ടായിക്കോളും മറ്റേ പിടിച്ച് കി ട്ടാനാണ് അതൊക്കെ അങ്ങനത്തെതൊക്കെ സം വേണ്ട ത്ള്ളത്
ക്ഷേ നെല്ല്യ മരം കാണലില്ല മുറ്റത്തിനട് ത്ത സലത്ത് പറ്റൂല്ല്യ
ആഹ് ആഹ്
അൻ്റെ എല പോന്ന്ട്ടേ
ആഹ്അതാണ് ഈ എല നല്ലോണം ഉണ്ടാവോലോ അത് അടിച്ചോര്യാലും കിട്ടൂല അങ്ങനെ ഒട്ടിങ്ങോണ്ടാണല്ലോ
റംപുട്ടാ ലേ പ്പ ഉഷാറാ
ആ ആ
ഫോട്ടോ നോ എവടെ കുയ്ച്ചിട്ടാലെന്താ അയ്ന് വളട്ടോട്ക്കണ്ട ആവശ്യല്ല്യ
ഉം ഇല്ല ലെ ആ
സപ്പോട്ട ആഹ്
കായ കിട്ടൂല അത് കിളികള
അ അങ്ങനെ കൊ ഓ അതാണ് പണി
ഇന്നാ കൊറേ പോവും
ആ ഇന്നാ ശരിട്ടാ
ആഹ് ശെ ശരി